ആ എന്താണ്?
ഓ സുഗം. ചായക്കെകുട്ച്ചില്ലേ?
ചായ രാവിലെ ഒരു ചെറിയ ഒരു നൈസ ആയിട്ടൊരു ചായ കുടിച്ച്. ഇനിയിപ്പോൾ. ഹെവി ആയിട്ടുള്ളത് ടൈ ആവുണൊ. അതിനിടക്ക് ഞാനൊന്ന് പോയിട്ടെ ഡ്രസ്സ് ഒക്കെ ഒന്ന് വാഷെയ്ത്.
നല്ല വെയിലിങ്ങനെ വെരീണ്ട്. അപ്പോൾ വേഗം വാഷ് ചെയ്തിട്ട് താഴ.
ആഹ് മയതേൻടെ മുമ്പൊക്കെ കയിചെക്കാരല്ലേ?
ആഹ്, അപ്പ വേഗം അത് അങ്ങട്ട് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞല്ലോ. പിന്നെ ഇപ്പോ മേലെഞ്ഞ് ഇപ്പോ വാഷ്. മിഷീൻലെ മക്കള്കെട്ന്ന പോത്പ്പൊക്കെഇണ്ട്. അതൊക്കെ ഇട്ട്ക്ക്ണ്‌ ഇന്ക്റിയുന്ന് വെയിലാണോ മഴെന്ന് പക്ഷെ മഴക്കാറുണ്ടടോ അപ്പൊ ഞാന് മേലേക്ക് കേറിയതാണ് അപ്പോ വാഷിംഗ് മെഷീൻ ലിട്ടാ പിന്നെ അത് കഴിയോളം മേലെ തന്നെ ഇരിക്കുമ്പോ വൈഫൈ ഇവിടെ നല്ല റേഞ്ചു ആണ്. അപ്പൊ പിന്നെ അതയ്ക്കാതാണ് അവിടെ എന്താണ് ഫുഡ് എന്താ
ഫുഡ് ഇവിടെ ദോശയാണ് അവ്ടെ?
ഇവടിം ദോശയാണ് ഇവടെ നമ്മുടെ ദേശീയ ഭക്ഷണം ദോശയാണല്ലോ പിന്നെ
ആഹ്
അവിടെ മഴ ഇണ്ടാ ഇല്ല രാവില്ത്ത് ഇങ്ങനെ ഇങ്ങനെ. ഞ്ഞിഇപ്പൊ ഇന്ന് മക്കളൊക്കെ ഫ്രീയല്ലേ? കണക്കന്നെ
ഹുംഹ് ഞായറാഴ്ച ഇന്നും കൂടി ഒന്ന് കഴിഞ്ഞിട്ടണം അത് അവര് ഇണ്ടാവും നമ്മൾ തുടക്കുമ്പളാ അവര് നമ്മള് തുടക്കാ അവര് അപ്പുറത്ത് കൂടി കേറും അപ്പൊറ്ത്ത് കൂടി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. മുറ്റം നനഞ്ഞ് കിടക്കണോണ്ടേയ് അവര് മുറ്റ മുറ്റത്ത്ക്ക് എറങ്ങാ അകത്ത് കേറ് അങ്ങനെ ൻങ്കൊന്ന് ഇന്ന് വെയിൽ ഒന്ന് കിട്ടിയാ മതിയ്ന്നൊടൊന്ന് ഫുള്ള് കുറേ പണിണ്ടായിന് ഇന്നാല് ഒണക്കാനും. ഇതൊക്കെ ആക്കിയിട്ടേ മക്കളെ ബാഗൊക്കെ കഴുകിയിട്ട് ഞാൻ പറഞ്ഞില്ലെ മിനിയാന്ന് നനഞ്ഞ് വന്നിട്ട് ആർകെ ഇതായിര്ന്ന് ഇപ്പൊ ഇന്ന് വെയില് കിട്ടിയാ
ആ ല്യയ് എടക്കൊന്ന് വന്ന് പോവയ്ക്കാരം. എടക്ക് മയിണ്ടാവും രണ്ടും ഉണ്ടായ്ക്കാരം
പക്ഷെ മഴ പെയ്യുണ്ഇല്ലെങ്കിലും നല്ല ചൂട്ണ്ടടോ. കാരണം ഉദിച്ചു വര് ന്നാആ ഒരു ഇതില് നല്ല ചൂടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒര് അഞ്ചിൻറ്റ് നിന്നാലും കുറേ ഒക്കെ ഡ്രസ്സിന്റെ വള്ള ഒക്കെ ഇതായി പോവും. അപ്പ പിന്നെ നമുക്ക് ഉള്ളില് കൊടന്നിടാലോ
ആ അത് ശെരി
പിന്നെ നമുക്ക് മെഷീൻ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കിട്ട് ഇടൊക്കെ ചെയ്യാ ച്ചായി മിഷീൽഞ്ഞി ഇപ്പൊ ഈ പൊതപ്പ് ഇട്ക്കണേ പൊതപ്പെടുത്തല്ല ഇഞ്ഞിപ്പോ അതിലൊര് സാധനം ഇടാൻ പറ്റൂല്ല അതാണങ്കി അത്യാശ്യം വെയി റ്റുള്ളതുമാണ്
ആഹ
ഉം പിന്നെ എന്താ പരിപാടി സൺ‌ഡേ ആയിറ്റ്
ഒന്നും ഇല്ല വ്ടെ ഇങ്ങനെ കുത്തർക്കാ യെസ് ഹേഹ് എഴുതാൻള്ളത് മ്മക്ക് കൂത്തറ്ക്കല് വന്ന്ണ്ട് ബുക്കൊക്കെ കിട്ടാണ്ട്.
പ്രാന്ത് പിടിക്കും ലെ
അത്ണ്ട് കൊറേണ്ട് അറിണ്ട് എഴുതാന്.
ഉഹും
ഇപ്പൊ ഒരു ഒരു ബുക്ക്ണ്ട് അതില് ഇനിയിപ്പോ തോനെ ഏതാ എഴുതാൻ തന്ന അത് എഴുതാലും ഉം
ഇനി ഇപ്പൊ എന്നാ ക്ലാസ് സിനോവാ? ഇര്കാന്ള്ള മടി ആണ്ന്ന്. ഇരുന്നാങ്ങനെ എഴുതും പക്ഷെ അയ്മക്ക് ഒരുങ്ങി കിട്ടണം ആഹ് അത് അങ്ങനെ തന്നെയാണ് അത് നമ്മള് ഇരിക്കാങ്ങട്ട് നമുക്ക് തോന്നൂല ഇന്നാ പിന്നെ ഇരുന്നാ പിന്നെ നീ ക്കാനും അപ്പൊ അത് അങ്ങനെ ഒരു ഫ്ലോല് അങ്ങണ്ട് പോകും
ആ അങ്ങനെ അങ്ങനെ പോകും മടി
ആ അത് ഇക്ക്‌ സബ്മിറ്റ് ചെയ്യാൻ ഡേറ്റ് തന്നിട്ടുണ്ടാവും ലേ
ഇല്ലേ ഞാൻ ഇപ്പോ കൊറ്ച്ചിസായിട്ട് ലീവാ അപ്പൊ ആ ഞാൻ തൊട്ങ്ങി ജൂൺ ഒന്നാംതി പോയത് പിന്നെ പോയിട്ടില്ല.
അ അ അ ആഹ് ജൂൺ ഒന്നാം തീയതി പോയിട്ട് പിന്നെ പോയിട്ടില്ല്യ ബെസ്റ്റ് അപ്പ നിർബന്ധില്ലൃ അറ്റൻഡൻസൊന്നും
ആഹ്
ഉം ആഹ്
കൊർച്ച് എ മെഡിക്കൽ ലീവെട്ത്താ
അങ്ങനെ ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ പ്രശ്നില്ല അല്ല ഒന്നൊന്നര ലീവായേ ജൂൺ ഒന്നിന് പോയിട്ട് ഉം അത് ശരി ഉം ഉം പിന്നെ
പിന്നെപ്പെത്താ അങ്ങന പോണ്
ഉം
ഇന്നെന്താ പ
ഇന്നെന്ത് ഇന്ന് ഇന്നാ ഓ ഇനിപ്പിത്ത മക്കള് വന്നാലവിട രസം.
ഹും ഹും
പേ ദിവസങ്ങളില് പേടി സൺഡേയാണ് കാരണോം പിള്ളേരെല്ലാരുണ്ടാവേ ഇവിടെന്നൊരുപാട് കുട്ടികളിങ്ങനെ കളിക്കാനൊക്ക വന്നെട്ട് അവരാണെങ്കി അങ്ങോട്ടും ഇതാക്ക് വെച്ച സാധനം എടുത്ത് പരത്തിയിട്ടും ബുക്കൊക്കെ എടുത്തിട്ട് കളിച്ചിട്ട് ക്കാകേ കുട്ടിച്ചോറാക്കണ ദിവസാണ് ഇന്ന് ഉം ഇന്നലെ പിന്നെ ഞാനിന്റെ പിന്നെ രാത്രി എന്റെ എളീമ വിളിച്ചിട്ട് പറഞ്ഞ് ചക്കെണ്ടെന്ന് പറഞ്ഞ് ചക്കവിട ജീവനാണ്. ആഹ് ഞാനും ബ്രദറിൻ്റെ വൈഫും കൂടി ചക്ക വാങ്ങാൻ പോയി പോയപ്പോ പിന്നെ അവിടെ കൊർച്ചിര്ന്ന് സംസരിച്ചിട്ടെക്കെയിരുന്ന്. ഉം ഇഷ്ടാ ചക്ക ഇഷ്ടാ ആഹ് ഉം
ചെലത് എല്ലാതും അങ്ങന ഇഷ്ടല്ലാ
ഫുഡാ ആ പല ഐറ്റെന്നാ ഓ എത്രൈറ്റണ്ട് ഇവട എല്ലാർക്കും പൊതു നല്ല ഇഷ്ടം ഇപ്രാവശ്യം അത്യാവശ്യം ചക്ക തിന്നിട്ടെണ്ട് നമ്മട വീട്ടിലില്ലെങ്കിലും ഇങ്ങന അമ്മായിയെക്കെ ഇങ്ങന കൊടുത്തയ്ക്കും. എല്ലാർക്കും ചക്ക ഭയങ്കര ഇഷ്‌ടാണ് ചക്ക മാങ്ങ അങ്ങനെ ഒക്കെ ആയിട്ട് ഉം
ഉം
ഇല്ല്യടോ അതിന്റെ മരങ്ങളില്ല്യ പ്ലാവുല്ല്യ. മാവില്ല മാവിണ്ട് അതിള്ളത് പുളി പുളിള്ള മാ മാവാണ്. അത് കിട്ടിട്ട് വല്യ കാര്യോന്നുല്ല പൈക്കൊന്നില്ല പൈക്ക് പഴുത്താലും പുഴുവൊക്കെ വരും ഞമ്മക്ക് തിന്നാൻ പറ്റൂല്ല. അല്ലാഹ് പഴുത്ത കിട്ടൂല പുഴു വരും നല്ല മാങ്ങേണ് പച്ചക്കറി വെക്കൂലേ നമ്മള്. ഒണ ഒണങ്ങിയ ചെമ്മീനില്ലേ ഒണക്ക ചെമ്മീനിന്നറിയില്ലേ അതു ഇതൊക്കെട്ട് വെച്ച് ച്ചാ സൂപ്പറ് സാനം പക്ഷെ പാച്ച പ വായൊണ്ട് പല്ലോണ്ട് തൊടൂല ആ പുളിയാണ് അപ്പ്
അല്ല അങ്ങനെണെങ്കില് ച ചെനച്ചപ്പം പറിച്ച് വെച്ച പോരെ
അതൊന്നും നടക്കൂല അതൊക്ക പരീക്ഷിച്ച് പരീക്ഷിച്ച് മടുത്തതാണ്. പിന്നെ ഞങ്ങളപ്പോന്താ ചെയ്യാ അറിയോ അത് കോ ഈ വർഷം കായിച്ചിട്ടില്ല കയിഞ്ഞ വർഷം അത് ഒ ഒന്നര വർഷം ഒരു വർഷം ഒരു വർഷടവിട്ടിട്ട് ഇണ്ടാവുക അപ്പൊ കഴിഞ്ഞ വർഷം ഇണ്ടായി ഇപ്പോ അപ്പൊഈ വർഷം. ഇല്ല അവ നല്ലോണെണ്ടായിന് അപ്പ ഞങ്ങള്. അത് വേഗർത് വെല്ല്യാ മാങ്ങാ പോലും വെല്ല്യാ മാങ്ങ ഞങ്ങളത് പൊട്ടിച്ച്. എല്ലാർക്കും കൊടുത്തയക്കും ഞങ്ങളെ ഫാമിലിയിൽ അപ്പൊ ല്ലാർക്കും പിന്നെ ഈ ചെമ്മീനും മാ ങ്ങി നല്ല ടേസ്റ്റാണ് അയിന് മാങ്ങന്റെ ഉള്ളില് ങ്ങനെ ന - ആരില്ലേ അത് ണ്ടാവൂല ആ മാങ്ങ നല്ല ടേസ്റ്റ് അച്ചാറിട്ട ഒടയൂല. അച്ചാറ്ട്ടാലൊക്കെ ഭയങ്കര പുളി ണ്ടെങ്കിലും. പിന്നെ നല്ല രസാണ് നമുക്കിങ്ങനെ ഉടയാത്ത കഷ്ണ ആയിരിക്കും എത്ര വേവിച്ചാലും ഞാനെന്താ കാ ഓല് ശർക്കരെ അല്ലെങ്കി കുറച്ച് പഞ്ചസാരൊക്കെ ഇടും ഈ പു ളിയോന്ന് ബാലൻസ് ചെയ്യാന്
ആ
പശേ അതിക ഇരി കുല കേട് വരും പക്ഷേ നല്ല മാങ്ങേണ് പക്ഷെ അത് നമുക്ക് പുളിച്ചിട്ടങ്ങട്ട് വെക്കാനും പറ്റൂല്ല നീ എന്തെലം അടുത്ത് ത്ത് വർഷായിരിക്കും ഈ വർഷം ണ്ടായില്ല ഉം പിന്നെന്താ
അല്ല അയിന്റെ മര വലുതാണ് ചെറ് തോ
ആ വല്യ മരാണ് നമുക്ക് പൊട്ടിക്കാനൊന്നും പറ്റൂല നമ്മള് കിട്ടണോടത്തുള്ളൊെക്കെ ഇട്ക്കും ബാക്കി കിളി കൊ - തൊട്ടും കാക്ക കൊ ത്തിയിട്ടൊക്കെങ്ങന പഴുത്തു വീഴുംപക്ഷെ അയ്ലൊന്നും പുഴുണ്ടാവും നല്ല പുഴുവാ പഴുത്താ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല്ല. എന്തെങ്കിലും ഇപ്പത്തെ സാങ്കേതിക വിദ്യൊക്കെ ഉപയോഗിച്ച് ഇത് പഴിപ്പിക്കാനൊക്കെ അയ്നെ കടലൊക്കെ ങ്ങനെ വരുന്നതന്നല്ല പുഴുല്ലാതെ
ഹ് ഹ് അല്ലേ അങ്ങനെള്ള ക്കെ ഒന്ന് മുൻകൂട്ടി പറച്ച് വെച്ചാണ്ട് അങ്ങനെ പോവ്പി ല്ല ല്ലേ ഞമ്മക്കൊക്കെ അതെ നടക്കുള്ളൂ കടേത്തൊന്നും നോക്കീട്ട് കാര്യല്ല
ക്കാര് കാണ പോലെതെങ്കിലും നൂതന സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിലൊക്കെപ ഴുക്കായിരിക്കും പഷേ അതന്നുംമ്മക്ക് പറ്റൂല്ല.
ഏ
അങ്ങനെക്കായിട്ട് ഇങ്ങനെ മാങ്ങസൂപ്പറാണ് എന്ത്‌ന്ന് അറിയോ മ്മള് ഉണക്കച്ചെമ്മീനും മാങ്ങിട്ടാലായ് ഭയങ്കര ടേസ്റ്റ് ആണ്
ഹ് ഹ്
ഇപ്രാശം മാങ്ങ ണ്ടായില്ല ഇനിപ്പ അടുത്ത വർഷംക്കെണ്ടാവ അടുത്ത വർഷം കായിക്കുമ്പോ നല്ലാം കായി ക്കും നിറയെ പൂവ് ട്ട്കായിക്കും. അതാണ് കഥ പിന്നെന്താ ചെടിയൊക്കെണ്ട അവിടെ.
ഓ ചെടിക്കെണ്ട് ഇപ്പൊ ഫുള്ള് പുല്ലയ് ക്ക്ണ്.
ആഹ് പുല്ലിനൊന്നും പറയണ്ട പഷേ ഏതാത് ശരിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
ആഹ് ഇപ്പൊ പിന്നെ ഫുള്ള് മയെണ്ട്.
ഉം ഇന്റെട് ത്ത് കുറേ വെറൈറ്റി പത്ത് മണിച്ചെടി ഇല്ലേ നമ്മളെ പത്ത് മണി ആഹ് ചെറിയ അതുണ്ട് കൊറെ പല കളറുണ്ട് പിന്നെ റോസ് ഇല്ലേ അങ്ങനെ ബണ്ടിലായിട്ട് ണ്ടാവണ ചെറിയ പൂക്കള് പക്ഷെ ന - റയെ ണ്ടാവൂലേ അതൊക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെയാ ഫേവറേറ്റ്
ഹ് ഹ് ഹ് ഇലോ ള്ളത് ഏകദേശ ഒക്കെ കൊറെണ്ട് ഇപ്പൊ പിന്നെ മല്ലിം ന്താണ്
ആഹ്
അതൊക്കെ ഇവിടെ പോയടോ. ഇവിടെ പലേ ഐറ്റണ്ടായിരുന്നു. അതിൻ്റെ ഇതളെന്നെ പലതരത്തിലുള്ളതുണ്ടായിരുന്നു പോയി ഒക്കെ പോയി. എനിക്കിഷ്ടം പത്തുമണിയാട്ടോ
ഇത് വിതരും മഴയ്യുമ്പോ ആ വെള്ളം ന്നാ ഒലിച്ച ഒലിച്ച ഇപ്പ തടു മുഴവനും അതാ
ഉം ഉം ഉം ഞാൻവിടെ പത്ത് മണിച്ചെടിയൊക്കെ ചട്ടിയിലാക്കിയിട്ട് ടറസിന്റെമേലെ കയറ്റി വെച്ച് കാരണം അത് നല്ല രസല്ല പൂക്കളാ
അത് നല്ല രസം പലേ കളറുണ്ട് ൻ്റെ ഫ്രണ്ട്ണ്ട് കണ്ണൂരൊക്കെള്ള അപ്പൊ അവള് ച്ച് അയച്ചന്നതാണ് കൊറിയർ ചാർജ് അയച്ചൊടുത്ത് അപ്പോ അവള് കട്ട്യ്യും മ്പോ അയച്ചന്ന അപ്പ അത്യാവശ്യം നല്ല ഭംഗിയാ അപ്പോൾ താഴെ വെച്ചാൽ കോഴി കൊത്തും കോഴികൾക്ക് ഇതിൻ്റെ ഇല നല്ല ഇഷ്ടണ്. ഒരു വെള്ളം നിറഞ്ഞ പോലത്തെ ഇല ഇല്ലേ? അപ്പം ഞാന് താഴിം വെക്കൂല്ല ആൾക്കാരും ചോദിക്കോടോ ഇത് എന്തെങ്കിലുംപൂവ് വിരിഞ്ഞു നിൽക്കുനപോ അപ്പം വേണം. ഇത് ഞാൻ വെട്ടുമ്പോൾ കൊടുക്കും. ഇന്നാള് എൻ്റെ അമ്മായി പിന്നെ പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ച് കൊടുത്തിന്. ഇവിടെ വെട്ടാൻ പോവാട്ടോ വണെങ്കിൽ ഞാൻ അയ എനിക്ക് ആ ചെടി ചട്ടി ഉണ്ടെങ്കി തരുള്ളൂന്നറിയുള്ളു എനിക്കാണെങ്കിൽ ആ ചെടി കൊടുക്കുമ്പോ ചട്ടിയിലൊക്കെ വെക്കണം നമ്മള് കഷ്ടപ്പെട്ട് വളർത്തണ അല്ലേ ആപം ഇന്നോട്ട് പറഞ്ഞി ഞാൻ പറയാ നമ്മളെ നശിച്ച നമുക്ക് അവിടുന്ന് കൊണ്ടുവരാലോ എല്ലാടുത്തും ഒരുപോലെ കണ്ടല്ലോ അപ്പം അമ്മായി പറഞ്ഞ് ആഹ് ചട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറേ കൊടുത്തയച്ചു ഇത് പ്രത്യേക രസമാണ് ഇത് ഇങ്ങനെ കാണാൻ പൂക്കള് നറയെ വിരിയുമല്ലോ?
ആഹ് ആ വിരിയുമ്പോൾ കാണുമ്പോൾ നമ്മുക്കൊരു സന്തോഷമാണ്
അതെ അതെ പിന്നെ കൊറെ കഴിയുമ്പോൾ നമ്മളിങ്ങനെ മണ്ണ് ഇങ്ങനെ മാറ്റി കൊടുക്കണോടോ. അതാണ് പ്രാന്ത്. അല്ലെങ്കിൽ അതിന്റെ ചെടി പിന്നെ അങ്ങനൊരു പൂക്കൾ വിരിയാതെങ്ങനെ വേ ഇല കുറഞ്ഞിട്ട് തണ്ട് മാത്രം ആയിട്ട് വരും. അപ്പോൾ തിന്ന് നമ്മളത് റീസെറ്റ് ചെയ്തെടുക്കണം റീപ്പോർട്ട് ചെയ്യണം അങ്ങനൊക്കെണ്ട് ഉം ഉം അങ്ങനെ. കണ്ട് പിന്നെ ചിലപ്പോ ചിലപ്പോ അങ്ങന ഒരു പ്രാണിങ്ങള് വരൂംഞാൻ പറയാണ് പച്ചക്കറിനൊക്കെ വരുന്ന കേട്ടിട്ടുണ്ട് ഈ പത്ത് മണി ചെടിയിൽ എന്ത് പ്രാണിയാണോ ആവോ അത് വന്ന ആത്
ആഹ്ഹ് അത് ഈ മഴത്തേക്കാരും അത് ഏതാല നമക്ക് വന്നതേക്കാലും പക്ഷെഔ
ഉം അതാണ് ഏതെങ്കിലും ഒരു മരത്തിമ്മന്ന് വരുന്ന ആവും.
ആഹ്
അങ്ങനെ ഞാൻ കുറെ നുള്ളിയിട്ട് നുള്ളീട്ട് നുള്ളിട്ടിട്ട് ഇപ്പൊ കൊറെ ഒക്കെ ലെവലായിരിക്ക്ണ്.
ആഹ
ണ്ട നടക്കണം അല്ലെങ്കില് മൊത്തം പോവും ആദ്യൊക്കെ ചെടി കാണുന്നിടത്ത് നിന്ന് പൊത്തും ഏത് വീട്ടില് കണ്ടാലും ചോദിക്കും. ചെറിയ ഒരു കഷ്ണം തരോ എന്നൊക്കെ പറഞ്ഞു കൊണ്ടു കൊടുപ്പിക്കും ഇപ്പൊ അതിനൊക്കെ മടിആയിരിക്ക്ന്ണ്. ഇപ്പൊ എന്താണ്. ആമ്പ്ക്കെ ഉണ്ട് എന്താമ്മ ഒന്നും നടക്കൂല ടോ മഴ പെയ്താൽ വെള്ളം നിക്കും. അങ്ങനെ ഒക്കെ ആയിട്ടെ ഉം ഇപ്പൊ ണന്ന് പറയാനണ്ടാ ഉം കുറെയെക്കെ ചട്ടിയിലുണ്ട് ഇങ്ങനെ. ഉം ഇന്ന് റോഡ് ന
ന ആയിക്കോട്ടെ.
ണ്ടല്ലോ ആടി എന്നാൽ ശരി എന്നാല് ഇട്ടാ ചായക്ക് കുടിച്ചോ
ആഹ്